ആദ്യം
സുഖായിട്ട് പോകുന്നു ഓ കേക്കുന്നുണ്ട് പറഞ്ഞോളി കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് പറയൂ പറയൂ എന്തൊക്കെയാ വിശേഷം
വിശേഷമൊക്കെ നല്ലതന്നെ സുഖമായിട്ട് പോകുന്നു
മഴയുണ്ടോ സുഖാണ് മഴയുണ്ടോ
മഴയില്ല ഇപ്പൊ മഴ രാവി ലെ നല്ല മഴയായിരുന്നു ഇപ്പൊ നല്ല വെയിലായിണ്
ആഹ് ആഹ് എന്നിട്ട് ചോറും കൂട്ടാനൊക്കെ കൊറേയൊക്കെ ആയോ പണികളൊ
ഏ ഓ ഏകദേശവൊക്കെ ആയിക്കണ് ഇനി മക്കള് പോവാനാകുമ്പോ ചോറാ ക്കും പിന്നെ അവർക്കുള്ള കൂട്ടാൻ കറിയേ ആക്കൂള്ളൂ ബാക്കി
ആ പിന്നെ പോയി ആഹ് അങ്ങനല്ലേ അപ്പൊപ്പിന്നെ ചോറ് ചോറ് മാത്രം ആയിക്കും
ചോറ് മാത്രം ആയി
ആഹ്
നിങ്ങളടെതെങ്ങനെയാണ് മക്കള് പോണലുണ്ടോ ക്ലാസ് പോണോരുണ്ടോ മക്കള്
ഞാൻ അധികല്ലേ അവരുടെ സ്കൂളിൽ ചോറുണ്ട്
ആഹ് ആഹ്
ആഹ് അപ്പോ പിന്നെ ഓൽക്ക് കൂട്ടാൻ മാത്രം ചോറ് നേരത്തെ വെക്കും പിന്നെ പത്ത് മണിയവുമ്പോ കഞ്ഞി ക്കാൻ വരും കാക്കും ആര്
മക്കള്
അല്ല മക്കളല്ല മക്കള് സ്കൂളീന്ന് ചോറും ഓര് പോകുമ്പോ ചായ കടിയൊക്കെ കുടിക്കും
ആഹ്
പിന്നെ കാക്കു പണിക്ക് പോയാണ്ട് വരുമ്പോ പത്ത് മണിക്ക് വരും അടുത്താണെങ്കിൽ വരും പത്ത് മണിക്ക് എന്നിട്ട് പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട്‌ വരും അപ്പൊ പിന്നെ എന്തായാലും ചോറും കൂട്ടാനൊ ക്കെ ആവൂലോ അങ്ങനെ എന്നാലും ഇനിയും മീന് ഇല്ല ഒന്നും ചെയ്യണോന്നുമില്ല ഇഞ്ഞ് ചെറിയ മകളുണ്ട് മൂന്നാളാണ് വലുത്‌ ഏഴാം ക്ലാസ്സിൽ പഠിക്കണ് രണ്ടാമത്തെ നാലാം ക്ലാസില് ചെറുതിന് മൂന്നര വയസേ ആയിട്ടുള്ളൂ
അെ എനക്ക് നാലാളാണ് വലുത് പ്ലസ് ടു വലത് പ്ലസ്
ആഹ് ആഹ്
അയിന്റെ താഴെ ഉള്ളത്‌ ഏഴിലാണ് ചെറുത് ഒന്നില്
ഉം പിന്നെ
പിന്നെ ചെറുതിന്റെ മേലെ ഒന്ന് നാലാം ക്ലാസിലുണ്ട്
ആഹ് ആഹ് അങ്ങനെ എന്നിട്ട് വീട്ടില് ഒറ്റക്കാവൂല്ലേ എല്ലാരും പോയിക്കഴിഞ്ഞാ
ആ എല്ലാവരും പോയി കഴിഞ്ഞാ ഒറ്റക്കാവും പിന്നെ നമ്മുക്ക് ഓല് പോയെ ഇത് നന്നാക്ക ഇണ്ടാവും ഓല് വര്നെ വരെ ആഹ് പണിണ്ടാവും
ആഹ് അപ്പൊ അപ്പോത്തിന് വീണ്ടും ഓര് വെരും വീണ്ടും നന്നാക്ക
ഉം
ഇതന്നെല്ലെ നമ്മക് ല്ലെ പണി
ന്താ നമ്മളെ സ്ത്രീകളെ ജോലിന്ന് പറിണത് അതനെല്ലേ
അതനെല്ലേ ഞമ്മളെ ഒരു ദിവസല്ലാതെ ഇരുന്നോക്കണ്ടേ അതി അതിന്റെ ഒരു ഇത് കാണണെങ്കി
എന്നും സ്ഥിരമായിട്ട് എടുക്ണത് മാത്ര ഒള്ളൂ പുതിയതായിട്ടൊന്നും ഇല്ലല്ലോ
ഇല്ലല്ലോ പിന്നെ ഒര്ക്ക് വേണ്ടീട്ടല്ലേ നമ്മളി ഈ ജിവിക്ണെ അപ്പൊ പിന്നെ നമ്മളൊക്കെ സഹിച്ചേ പറ്റൂ
അല്ല നമ്മെള അയ്ല് എൻജോയ്മെന്റ് ചെയ്യണം ആഹ് ജോലിയില് നമ്മള് എൻജോയ്മെന്റ് ചെയ്യ
ആഹ് അങ്ങനെ വേണം അല്ലാതെ ഇപ്പോ പുറത്തൊന്നും ഇപ്പ എന്നും ഞമ്മക്ക് പോവാനും കഴിയൂല പിന്നെ സ്കൂള് മദ്രാസ ഒക്കെ അല്ലേ പിന്നെ ലീവൊക്കെ കിട്ടുമ്പോ പോവ നല്ലാതെ
ലീവ് അമ്മക്ക് അടുക്കളേല് ലീവ് ഇണ്ടോ?
ഇല്ല അയിനില്ല അതിന് മരിച്ച് മരിക്ക്ണത് വരെ ലീവില്ല പിന്നെ ഒരു ദിവസം കെ ആഹ് ഞാറാഴ്ചയൊക്കെ വരുമ്പോ നമ്മള് ഒരുമിച്ച് എട്ക്കേം പോവാ അന്ന് പിന്നെ ചോറൊന്നും ഇണ്ടാക്കണ്ടന്ന് വിചാരിക്കും പക്ഷെ എന്നാലും എന്തെങ്കിലുക്കെ ഇണ്ടാക്കേണ്ടി വെരും വന്നാലും തിരിച്ച് വന്നാലും ഞമ്മൾ ഇണ്ടാക്കണ്ടേ?
നമ്മളെന്നാ ബാക്കി കഴിക്കട ബാക്കിള്ളതൊക്കെ ഇണ്ടാവല്ലോ വന്നെ പോവാണ് അതിലേക്ക് ഒരുങ്ങാൻ ഒരു പാടുണ്ടാവും
ഉം ഇത് പെണ്ണ്ങ്ങക്ക് പർഞ്ഞതാ
പെണ്ണുങ്ങള് ഇട്ക്ക അതൊരു ജോലിയാണ് സംതൃപ്തിയോടെ ഇട്ക്ക അതല്ലേ നമ്മള് ജീവിതം മുന്നോട്ട് പോകുന്ന അലങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കാണെങ്കിൽ ജീവിതം മുന്നോട്ട് പോക ഇല്ലല്ലോ
ആഹ് അതിലല്ലോ ജോലി ചെയ്ത് പണി അയിന് പൈസട്ടീട്ട് കാര്യല്ലോ പൈസോണ്ട് ഒന്നും ആവുല്ലല്ലോ അധ്വാനിക്കും വേണം ഉം അങ്ങനെക്കെ പോണ് ഇനി മോള് ഒന്ന് ആയിട്ട് വേണം എന്തിനേലൊക്കെ പോവാന് മൂന്നര വയസ് സായി അട്ത്തറാവശ്യം ചേർക്കണം ആഹ് ഇ